പിന്നെ ഈ ഇപ്പഴത്തെ
ത് ന്നുള്ളത്
എന്താ
ഷൂ ഏതാണ് ഇപ്പോ ട്രെൻഡിങ്ങായിട്ട് നിക്കുന്നെന്ന് ചോയ്ച്ചിട്ടുണ്ടായ്ര്ന്നില്ലേ ഷൂ ഏതാണ് ട്രെൻഡിങ്ങില് പൊ ഹലോ
ആഹ് കേക്ക്ന്നില്ലേ?
ആഹ് ഇപ്പൊ കേക്ക്ന്ന്ണ്ട് ഇപ്പൊ ഷൂ ട്രെൻഡിങ്ങായിട്ട് നിക്കുന്നത് നമ്മള് സാധാ ഒരു വൈറ്റ് ഷൂ വൈറ്റ് ഷൂമെ ബ്ലാക്ക് എന്താ ബോർഡെക്കെ വന്നിട്ടുള്ള അങ്ങൻത്തെ ടൈപ്പ് ഓഫ് ഷ്യൂപ്പെറങ്ങ്ന്ന്ണ്ട്
ആഹ് തെനിക്ക് കേട്ടപ്പതന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല
ഇഷ്ട്ടപ്പെട്ടില്ല
ഇല്ല ഇല്ല
ആഹ് ഇപ്പൊ ട്രെൻഡിങ്ങായ്ട്ട്ള്ളതാണീട്ടോ
അതെ ആഹ് ഒന്നാമതെനിക്കതിനെ കുറിച്ച് അറിയായ്ട്ടായിരിക്കും അപ്പോ ഓക്കെ അത് നമുക്ക് ഓരോര്ത്തര്ക്ക് ഓരോ ഇഷ്ട്ടങ്ങളല്ലേ
ച്ചാണല്ലോ
അതെ ഇപ്പൊ നമ്മടെവിടെ അടുത്തൊരു കല്യാണം വരുന്നുണ്ട് അപ്പം അവിടെ ഇപ്പൊ ഇവിടെ പെൺകുട്ടിയുടെ കല്യാണാണ് അപ്പോ ആ കല്യാണത്തിന് ഇപ്പൊ കല്യാണം ഒരു ദിവസാണെങ്കിലും അതിന് മുന്നോടിയായ്ട്ട്ള്ള പരിപാടികൾ ഇപ്പോ ഒരു ആറേഴ് ദിവസത്തോളം അത് തന്നെയാണ് ആറേഴ് ദിവസത്തോളം കല്യാണത്തിന് മുന്നായിട്ടുള്ള പരിപാടികൾ
അതെ കൊറെ ഹൽദി മെഹന്തി അറബിക് നൈറ്റ് അങ്ങനെ കൊറേ ദിവസങ്ങൾ നീണ്ടു നിക്കുന്നേല്ലേ
ആഹ് അതെ അത് അതിനൊക്കെ എത്രയാ പൈസ ചെലവെന്നറിയോ ക്യാഷ് നന്നായിട്ട് ചെലവാക്കേണ്ടി വരും കാരണം അത്രയും ആഹ് ഇനിയിപ്പോ ഡ്രസ്സയാലും വാടകക്കെടുക്കണം അതിനില്ല ഓർണമെന്റ്സായാലും വാടക എടുക്കണം എല്ലാ സാധനങ്ങളും വാടകക്കെടുത്തിട്ട് അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്ത് ഒരു സംഖ്യ അവര്ക്ക് വേണ്ടിവരും ഇപ്പൊ ഞാനിങ്ങനെ ആഹ് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ആഹ് ഇതിപ്പോ സാധാരണക്കാരനായ ഒരു പിതാവിനിതൊക്കെ താങ്ങാൻ കഴിയോ? പൈസ ഇള്ളവർക്ക് ബുദ്ധിമുട്ടില്ല ഓക്കെയാണ്. പക്ഷെ സാധാരണ ക്കാരനായ ഒരു പിതാവിനിതൊന്നും ഒരിക്കലും താങ്ങാൻ കഴിയുംന്ന് എനിക്ക് തോന്നുന്നില്ല
ട്ടും കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഈ കല്യാണം നടത്ത്ന്നെ അപ്പൊ ഇതൊക്കെർഞ്ഞാല് സമ്പന്നള്ളോല് അതെ. സമ്പന്നള്ളോര് ചെയ്യുന്ന കണ്ടാണ്ട് അതൊരു നിർബന്ധായിട്ട് മാറുന്ന രീതിയിലാണ് സമൂഹം ഇപ്പോ മാറിക്കൊണ്ട് നിക്കുന്നെ.
ആഹ് അതെ അതെ. അതുപോലെപ്പം ഞാന് കുറച്ച് മുന്നായിട്ട് എന്റെ ഒരു കസിന്റെ കല്യാണംണ്ടായ്രുന്നു. അന്ന് നല്ല കല്യാണ ത്രേം റോയൽ ലുക്കിലിട്ട് അത്രയും നല്ല ഭംഗിണ്ടായിരുന്നു കല്യാണം കാണാന്. നല്ല ലുക്കായിരുന്നു ഇനി സ്റ്റേജായാലും ആ ബ്രൈഡ് യാലും ഗ്രൂമായാലും ഒക്കെ മാറ്റിയതും അതുപോലെ ഡെക്കറേഷനും ഒക്കെ അത്രയും സെറ്റായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കാ. എത്ര അതിന് മുന്നേ മുതലൊരു മൂന്ന് നാല് നാലോ അഞ്ചോ പരിപാടികള് അവര് കഴിച്ചിട്ടുണ്ട്. ബ്രൈഡ്‌ റ്റു ബി അത്പോലെ ഹൽദി, മെഹ ന്തി എന്തൊക്കെയോ പേര് എനിക്കറിയൂല. ഹാ അങ്ങനെ ഉണ്ടല്ലോ. ആഹ് എന്തൊക്കയോ എനിക്ക് അറിയൂല. അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോ അവർക്കൊക്കെ എത്രയോ പൈസ സ ചെലവ് അവിടെ വന്നിട്ടുണ്ടാവും. അവരൊക്കെ സാധാരണക്കാരാണ്. അപ്പോ ആ ഡ്ര നിക്കാഹിന് ഇട്ട ഡ്രസ്‌ന്നന്നെ ആയിട്ട്ണ്ട് എത്രയാക്കോ ആഹ് ഇരുപ ത്തിയാ നാപ്പത്തി അങ്ങനെ എത്രയോ റേറ്റ് വന്നിട്ട്ണ്ട്. ഇരുപതിനായിരത്തിയോ അങ്ങനെ ഇരുപത്തഞ്ചോ ആ ഒരു റേറ്റ് വരുന്ന് നമ്മളെ നമ്മളടെ അനുമാനം കാരണം എന്റെ ഒരു കസിന് ഇതുപോലെ കല്യാണത്തിന്റെ ടൈമില് അങ്ങനത്തെ ഡ്രസ് കണ്ട് ചോദിച്ചപ്പോ അത്രയും റേറ്റ് ആയപ്പോ അവള് എടുത്തില്ല. എന്തിനാണ് ഒരു ദിവസത്തിന് വേണ്ടിട്ട് അത്രയും പൈസ കൊടുത്തിട്ട് വെറുതെ കളയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവള് അന്ന് എടുക്കാതിരുന്നത്.
അപ്പോ അങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ നടക്കുമ്പോ ഒരു ചങ്കിനൊരു ഒരു കുത്തലാണ്. കാരണം കഴിയുന്നവർക് ഓക്കെ കഴിയാത്തവരൊക്കെ എത്രയോ സങ്കടം ഇനിപ്പ ഈ
കഴിയത്തവർക്ക് അത് ബുദ്ധിമുട്ടന്നെണ്. പിന്നെ അതൊരു എല്ലാരും കണ്ടത് നിർബന്ധ അടിപൊളിയല്ലേ
ആഹ് ഒരാൾ ചെയ്യുന്നത് കണ്ടാല് ഇപ്പ ഒരു ഫ്രണ്ട് ചെയ്താ അവൾക്ക് അതുപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ മാതാപിതാക്കളുടെ കയ്യിലതിന് ക്യാഷ് ഇല്ലാതെ അവരത് ബുദ്ധിമുട്ടല്ലേ അവിടെ.
അതെ ആഹ് ചെല മക്കളുണ്ട് അവരുടെ സ്വന്തം ക്യാ ശെടുത്തിട്ട് സ്വന്തം കല്യാണം നടത്തുന്ന രീതിയിലുള്ളവരും ഉണ്ട്.
ആഹ് ഇപ്പോ കൊറേ അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം അവര് ജോലിയിലൊക്കെ ആയിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെണ്ടൻഡ് ആയതിന് ശേഷം കല്യാണം കഴിക്കുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ മുഴുവനും അധികവും.
അതെ അതെ അധികവും ഇപ്പോ അങ്ങനെയുള്ളവരുണ്ട്. പ് പ് പാരൻറ്സിനെ ബുദ്ധിമുട്ടിക്കണേണ്ട് സ്വന്തംക്യാഷിന് കല്യാണം ക നടത്തിയാമതി മതി എന്നുള്ള രീതിയിലുള്ള ഇതുംണ്ട്. അത് അതാണ് അത്രയും നല്ലത് പിന്നെ ഒരാള് സ്വന്തം കാലിൽ നിന്നിട്ടു മതി കല്യാണം എന്നുള്ളൊരു ഇത് കോൺസെപ്റ്റിനോട് ആണ് ഞാൻ യോജിച്ചു പോകുന്ന്.
ആഹ് അത് സത്യമാണ്. കാരണം ആ ഒരു സമയത്ത് നമുക്കിപ്പോ എന്തിന് ആവശ്യം വന്നാലും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആരുടെ അടുത്തും ക്യാഷിന്റെ കാര്യത്തിലായാലും ഒന്നും ചോദിക്കണ്ട. അപ്പോ തന്നെ നമുക്കൊരു സ്വാതന്ത്ര്യം അവിടെ കിട്ടും. നമ്മളിത് പണ്ടത്തെ കാലങ്ങളില് ആകുമ്പോ എവിടേക്കും വിടില്ല ഒരു ഒരു സ്വാതന്ത്ര്യം പെണ്ണിനില്ലായിരുന്നു. ഇന്നിപ്പോ വരുമ്പോ അതൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇനിപ്പം പൊറത്തേക്ക് പോണെങ്കിലും അതുപോലെ ഇനി എ എന്ത് കാര്യങ്ങൾക്കായാലും പണ്ടൊന്നും ഫ്രണ്ട്സിന്റെ കൂടെ വിടാ ഫ്രണ്ട്സിൻ്റെ വീട്ടിക്ക് പോകാന്നൊക്കെ പറഞ്ഞാ ഒരു സ്വപ്നായിരുന്നു. പക്ഷേ ഇപ്പ അങ്ങനൊന്നുമില്ല ഇപ്പ നമുക്ക് പോയി നിന്ന് പോണെന്നുണ്ടെങ്കിൽ ഇന്ന് പോവാം. അങ്ങനെ നന്നായിട്ട് ചിന്താഗതികളിലും ഒക്കെ മാറ്റം വന്നിട്ട്ണ്ട്. അതെ സ്വാതന്ത്ര്യം വന്നിട്ട് സ്വാതന്ത്ര്യം വന്നിട്ട് മീൻസാ അന്ന് എല്ലാവരു ഒരു അടിച്ചമർ ത്തലായിരുന്നു സ്ത്രീകളെ, ഇപ്പോ അതിന് മാറ്റം വന്നിട്ട്ണ്ട്.
അതെ ആ
ആഹ് പ്പ അതുപോലെ തന്നെ പ്പ സ് സ്ത്രീധനത്തിന്റെ കാര്യത്തിലായാലും, സ്ത്രീധനം വാങ്ങീട്ടൊന്നുംപ്പൊ കല്യാണങ്ങള് നടക്കുന്നില്ലല്ലോ അധി
ഇല്ലല്ല സ്ത്രീധനം വാങ്ങിയാല് പ്പോ ആർക്കും പെണ്ണ് കിട്ടൂല. ഇപ്പോ ആൺകു ട്ടികൾക്ക് അല്ല. സ്ത്രീധനം കിട്ടാതെ തന്നെ പെണ്ണ് കിട്ട്ന്നില്ല. ഏഹ്, അപ്പൊ സ്ത്രീധനം കൂടെ വാങ്ങുമ്പോ അവർക്ക് തീരേ കി ട്ടൂല. സ്ത്രീധനം ഇപ്പൊ കൊടുക്കണതും വാങ്ങ്ണതും ചോദി ക്ക്ണൊക്കെ കുറ്റം തന്നേണ്. നമുക്ക് നിയമപരമായിട്ട് വേണെങ്കിൽ മുന്നോട്ട് പോകാം, അത്തരത്തിലാണിപ്പൊ ആ രീതി മാറിയത്
അതെ, ഇപ്പൊ സ്ത്രീധനത്തിന്റെ പേരില് ഏ ഇപ്പൊ കൊറേകാലം മുന്നേ വരേ ആണെങ്കില് നമ്മളിപ്പൊ, വാർത്തകളിലൊക്കെ കാണാറുണ്ടായിരുന്നല്ലോ ഓരോ പെൺകുട്ടികളും ജീവൻ വരെ കളയേണ്ടി വന്ന അവസ്ഥ അതെ
ഇപ്പ ഇപ്പോഴും നട ക്ക്ന്ന് ണ്ട് ഇല്ലാന്നല്ല എന്നാലും, ഇപ്പൊ ഇപ്പൊ കൊറച്ചങ്ങോട്ട് കുറവായിരിക്കും കാരണം പെൺകുട്ടികളെ സ്ത്രീധനത്തിന്റെ പേരിലൊന്നും ആരും കെട്ടിച്ച് കൊടുക്കുന്നില്ലല്ലോ. സ്ത്രീധനം ഇല്ലാതെ തന്നെ പെൺകുട്ടികളെ കി ട്ടുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇപ്പൊ അതിനൊക്കെ കൊറേ മാറ്റം വന്നിട്ട്ണ്ട്.
അതെ അതെ.
ഇപ്പോ, സ്ത്രീധനത്തിനെ കുറിച്ച് നിങ്ങടെ കോൺസെപ്റ്റെന്താണ്? ചെലരു പറയല്ലോ സ്ത്രീധനം ഞാൻ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കി എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, നമുക്കൊരു വീടിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെയെക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതിനെ കുറിച്ച് വേ നിങ്ങക്കെന്താ പറയാനുള്ളത്?
എന്താന്ന് വെച്ചാ, നമ്മള് നമ്മളെ മാതാപിതാക്കള് കല്യാണം കഴിക്കുമ്പോ തന്നെ അവർ ക്ക് ഒരുപാട് ചെലവ് അല്ലാണ്ടെത്തന്നെ ഇണ്ടാവും. കല്യാണച്ചെലവായിട്ടും ചെലപ്പോ അവര് ലോണും കടം വാങ്ങിയിട്ടൊക്കാരിക്കും കല്യാണം നടത്തുന്നന്നെ. അപ്പൊ അതിന്റെ കൂടെ സ്ത്രീധനം ന്നൊക്കെ പറിണത് നല്ല ബാധ്യത തന്നേണ് അപ്പോ, സ്ത്രീധനം വാങ്ങാതിരിക്ക ഉം പിന്നെ പർഞ്ഞാല് ചെല കുടുംബങ്ങള് സന്തോഷത്തോടെ തരുന്നത്ണ്ട്. അതും കഴിഞ തും വാങ്ങാണ്ട് നിക്ക ഏ, കാരണം നമ്മൾ ആര്തും ഒരു സ്വത്ത് മൊതലല്ലല്ലോ പൈസ കൊടുത്ത് വാങ്ങ്ണ ഒരു വസ്തു അല്ലല്ലോ
സ്ത്രീയാണ് ധനം എന്നല്ലേ പറയാറ്ള്ളത്.
അതെ സ്ത്രീയാണ് ധനം ന്നാ പറയല്. അപ്പൊ ഇങ്ങളാരും പൈസ കൊടുത്ത് വാങ്ങണ്ട ഒരു സാധനല്ല സ്ത്രീകള് അതോണ്ടെന്നെ ഒരു സ്ത്രീധനം കൊടുത്തിട്ട് ഒരു പെണ്ണിനെ കൊടുക്കണ്ട ഒരു അവസ്ഥ ഒന്നും പണ്ട് പണ്ട് കാലങ്ങളിൽ അങ്ങേയിരുന്നു.
അങ്ങനെത്തന്നെ ആയിരുന്നു ഉം. അതെ, അന്ന് പ അന്ന് ഈ പറഞ്ഞതുപോലെത്തന്നെ അന്ന് പറഞ്ഞപോലെത്തന്നെ പുരുഷന്മാർക്കായിരുന്നു ഡിമാൻഡ്, സ്ത്രീകളെ ആഹ് ഇനി എത്ര ഭംഗിയുള്ള സ്ത്രീയാണെങ്കിലും അവിടെ അവർക്ക് സ്ത്രീധനം കൊടുക്കാൻ കഴിയില്ലേ, ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കാറുണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്ന്പ്പോ അങ്ങനെയല്ല, ഇന്ന്പ്പോ ഒരു ഏഹ് ഒന്നു അവർക്ക് വേണ്ട, പൈസയോ അതുപോലേ സ്വർണൊ ഒന്നും വേണ്ട, ഒരു പെൺുട്ടിയെ കിട്ടിയാ മതി ന്ന്ള്ള രീതി അതെ, പക്ഷെ അതാണ്. മാറണം മാറണംന്ന് വെച്ചാല് അന്നത്തെ കാലത്ത് കൊറേ പെൺകുട്ടികള് എട്ങ്ങ
സമൂഹങ്ങനെ ഈ രീതി ഇങ്ങനെ ആണ് ട്ത്തതാണ്
അതാണ്. ആരും ആരുടെയും അടിമകളല്ല ന്നുള്ളരു ചിന്താഗതിയിലോട്ട് എത്തിയിട്ടുണ്ട് പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ പെൺകുട്ടികൾ ന്ന് പറഞ്ഞാല് അവര് അവിടുത്തെ വീട്ട്കാരെങ്ങള് മാത്രം നോക്കി വീട് അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടി നിൽക്കണം എന്ന് ആയിരുന്നു തിപ്പോ ഒരു ഓഹ് പത്താംസില് എത്തിയാൽ റ്റൊന്ന് അന്ന് അന്ന് തുടങ്ങും പറയില് വീട്ടില് അടിച്ച് വാരല് പഠിക തുടക്കല് പഠിക്ക ഇനി പഠി ക്കാൻ പോവണ്ടാന്ന് വരെ പറയുന്ന സാഹചര്യങ്ങളില്
അതെ മറ്റൊരു വീടേക്ക് പോകാൻള്ള ആളാണ് ണ് ഒന്നുംഅറിയാണ്ട് നിക്കാൻ പറ്റൂല്ല അങ്ങനെനെ ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചോണ്ട് നിക്കും സ്വന്തം വീടല്ല മറ്റൊരു വീട്ടിലേക്ക് പോവാനാണ് പോവാൻ പതിനെട്ട് വയസ്സാഉമ്പോ തൊട്ട് തൊടങ്ങും ഇപ്പം പറഞ്ഞാല് അതിൽന്നൊക്കെ കൊറെ മാറ്റം വന്നു
ഒരു വീട് ആഹ് അതിപ്പോഎഹ് ഒരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇവിടെ നിക്കുമ്പം പറയും വേറൊരു വീ ട്ടിലോട്ട് പോവാനുള്ളതാന്ന് എന്നാലാ ആ വീട്ടിലെത്തിയാ പറയും വേറെ വീ ട്ട്ന്ന് വന്നവളാണ് ആഹ് വേറെ വീട്ടിന്ന് വന്നവളാണ് അപ്പോ ഇവൾക്ക് അവൾ കായിട്ടൊരിടംന്ന് പറയുന്നത് ഇല്ലേ
ഇൽ യേ അങ്ങൻത്തെ രീതിയിലേക്കാണ് മാറുന്നെ ക്ഷെ ഇപ്പൊ കൊറേ മാ റീറ്റ്ണ്ട് ആദ്യ കാലങ്ങളൊക്കെങ്ങനെരുന്നു
അതെ അതെ ഇപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അധിക സ്ത്രീകളും അധിക പെൺകുട്ടികളും പഠിച്ച് ജോലിയായിട്ട് അവരുടെ കയ്ല് ക്യാഷയിട്ട് മാത്രം മതി കുടുംബജീവിതം അല്ലെങ്കിൽ വിവാ അങ്ങന്നൊക്കെ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇ കുട്ടികള് ജോലിക്ക് പോയിട്ട് തന്നെ അവന് അവനൊരു പേരൻസിനെ നന്നായിട്ട് നോക്കാൻ ശ്രമി ക്കുന്നുണ്ട് അവര് അവരുടെ സന്തോഷം അവര് അവരിലൂടെ അവര് നടത്തുന്നുണ്ട് സന്തോഷം കണ്ടെത്താനൊക്കെ
ആഹ് അതെ മാതാപിതാക്കൾക്ക് കഴിയാത്ത കാര്യങ്ങൾ കുട്ടികള് ചെയ്താട്ട് അവരെ സന്തോഷി പ്പിക്ക്ന്ന്ണ്ട് പ്പോ എനിക്ക് കൈ എ എനിക്കോ കഴിഞ്ഞിട്ടില്ല കുട്ടികളെങ്കിലും കഴിയട്ടെ ന്നുള്ള രീ തിയിലാണ് ഇപ്പോ മാതാപിതാക്കൾ ചിന്തിക്കുണെ ഒന്നിനും എതിരായി പറയുന്നില്ല ഒക്കെ ചെയ്തോ
കാരണം അവരും അഹ് കാരണം അവരിതെല്ലാം ക കഴിഞ്ഞു പോയവരാണ് അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ ചെറുപ്പകാലങ്ങളിലൊന്നും ആഹ് ഒരു സ്വാതന്ത്ര്യം കിട്ടിയാ എ എന്തിന് പറയുന്നു ഇപ്പൊ ഈ കുറച്ച് കാലങ്ങൾക്ക് ഇങ്ങോട്ടേക്കാണ് ഈ പറഞ്ഞ നമ്മുക്കായാൽ പോലും ഒരു പെൺകുട്ടി എന്ന രീതിയിയില് എല്ലായിടത്തേക്കും പുറത്തിറങ്ങാനും എന്ത് സാധനം വാങ്ങാൻ പോവാനൊക്കെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് ഇത്രയും കാലം അതിന് എല്ലാം ഒരു വിലക്ക് പോലെ ആയിരുന്നു ഇപ്പൊ അതില്ല എല്ലാവരും നടക്കൽ തുടങ്ങിയപ്പോ നമുക്കും പ്രശ് രണ്ടാമത് രീതിയിലേക്കായി ശരിട്ടോ